ഹലോ
കേൾക്ക്ണില്ലേ?
കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് ഇണ്ട്ണ്ട്
ഹലോ
ഹലോ കേൾക്ക്ണില്ലേ?
ആഹ് ചെറുതായിട്ട് കേൾക്കുന്നൊള്ളൂ.
ആണോ?
ആഹ് ഇപ്പൊ കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് ഇണ്ട് ഇണ്ട്.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
ഇല്ല ഞാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്ത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
ഇല്ല ഫസ്റ്റണ്
ഫസ്റ്റ് ആണോ
ആഹ
ആ പിന്നെ വേറെന്താണ്?
ഇത് ശബ്ദം കൊറവാണല്ലോ?
ആണ് കേക്കാൻ പറ്റുന്നില്ലേ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ?
ആഹ് പ്പോകൊയപ്പല്ലാ
ഓക്കേ എന്ത് വർക്ക് ചെയ്യാണോ?
ആഹ ഞാൻ ഇപ്പോ പ്ലസ് ടു കയിഞ്ഞു ങ്ങളോ?
ആഹ ഹലോ
ങ്ങളിപ്പോ എന്താ ചെയ്യണ?
ഞാൻ വർക്ക് ചെയ്യാണ്.
ഏ എന്ത് വർക്കാ?
ഞാന് ഒരു മൈക്രോ ഫിനാൻസ്
എങ്ങനെ?
ഫിനാൻസറാണ്
ആ ആ
ഉ പ്ലസ്റ്റ് കഴിഞ്ഞ അതോ പഠിപ്പം പ്ലസ് ടു ചെയ്തൊണ്ടിരിക്കുവാണോ?
പ്ലസ് ടു കഴിഞ്ഞു ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് കോഴ്സ് എടുക്കണന്നൊക്കുള്ളരു ഡൗട്ടിലേനി പിന്നെ കോഴ്സ് വേണ്ട ഡിഗ്രി തന്നെ പോവാന്ന് വിചാരിച്ചു ഇപ്പൊ ഡിഗ്രിക്ക് ഇനി അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പ അതൊക്കെ എടുക്കാന്ന് വിചാരിച്ചിക്കാ
ഓക്കെ പാരാമെഡിക്കൽ കോഴ്സ് എന്തെലും നോക്കാഞ്ഞെ എന്താ
അല്ല കോഴ്സ് ഒന്നും ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കാ വിചാരിച്ചു
ആഹ് പക്ഷെ ജോലി സാധ്യത ഏറ്റവും നല്ലത് പാരാമെഡിക്കൽ കോഴ്സുകൾക്കായിരുന്നു
ആഹ്
പെട്ടെന്ന് ജോലി കിട്ടാനേ
ആഹ്
എളുപ്പമുള്ളത്
ഉം
വേറെന്താണ്
പിന്നെ ഇങ്ങള് മലപ്പുറം ജില്ലേലാണോ
അല്ല കൊല്ലം
കൊല്ലം ഓഹ് പിന്നെ
ഇത് എത്ര മിനിറ്റാ ഇങ്ങനെ അതെ അതെ
ആഹ്
ഞാന് ഫസ്റ്റ് ടൈമാണ് അറിയത്തില്ല ഇതിനെ കുറിച്ച് എങ്ങനാണെന്നൊന്നും
ങ്ങളും ഫസ്റ്റ്ടൈമാ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
അയ് ശരി
അന്നേരം എങ്ങനാ എന്തോ
ടെൻ മിനിറ്റ്സ് അല്ലേ ഏതായാലും
ആഹ്
ഉം പിന്നെ എത്ര വർഷായി മാരേജ് ആയി
പിന്നെ കേക്കാൻ പറ്റുന്നില്ല ഹലോ
ഹലോ
കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ആ പറഞ്ഞോ
അല്ല അപ്പ എന്താ പരിപാടിയോക്കെ എത്ര മണിക്കൂർ ഡ്യൂട്ടി ഇണ്ട് എങ്ങനെയൊക്കെ ഇതിന്റെ
അത് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി വരെയാ ഡ്യൂട്ടി ടൈം പിന്നെ ഫ്രീ ആവുന്ന സമയത്താണ് ഇതുപോലുള്ള ചെറിയ പാർട്ട് ടൈം ജോബ്
ആഹ്
ആഹ് അത്
എങ്ങനെയാ പൂതി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
ആണ്
ഞാൻ ! ! ! ! ! ! ! ! ! ! ആ ഫസ്റ്റ് നമുക്ക് ഈ സെന്റൻസ് ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
ഓഹ്
ഉം
ഞാൻ അങ്ങനെ ഒന്നുല്ല ഫസ്റ്റ് ടൈം ഇപ്പോ ഫസ്റ്റ് ടൈം അന്നെ ഇതന്നെ പരിപാടി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
ആഹ്
ഉം വേറെ ആരോ ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു ഒരാൾക്ക് എത്ര കോളോ ആറ് അഞ്ച് കോളോ
എങ്ങനെ
ഒരാൾ എത്ത
അങ്ങനെയൊന്നും അങ്ങനെ എനിക്കറിയില്ല
ആണോ നേരത്തെ- ഫോണെ ഫ്രണ്ട് ചെയ്ത ആരോടെലും ഗ്രൂപ്പി ചോദിക്കണോ എങ്ങനെ ഡീറ്റെയിൽസ് എന്നൊക്കെ - ഫസ്റ്റ് ടൈം ആയൊണ്ട് ഒന്നും അറിയത്തോന്നുയില്ല
ഉം അതെ പിന്നെ എന്തൊക്കെയ നിങ്ങളെ നാടും പ്രകൃതികളും അവിടുത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെ
ഉം കൊഴപ്പവില്ല മഴയൊക്കെ ഒണ്ടോ
ഉം മഴ ചെറുതായിട്ടൊക്കെ ഇണ്ട് അവടെ-
ഇവിടെ ഇന്ന് മഴയൊന്നും പെയ്തില്ല നല്ല വെയിലായിരുന്നു
ഉം
ഇപ്പൊ ഞങ്ങക്ക് ഇവിടെ ചൂട് പിന്നേ തൊടങ്ങി
അത് ശരി
എല്ലാ ഇപ്പ എന്താ എല്ലായിടത്തും പനിയൊക്കെ അല്ലേ
ആഹ്
പിന്നെ വേറെ എന്താണ്
പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയാ- ഇപ്പൊ നോക്കിയാൽ തന്നെ പാറക്കെ വല്യ- അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രകൃതിയൊക്കെ ഭയങ്കര ഭംഗിയായിട്ടിരിക്കും
ആഹ് ആഹ് അതെയൊ നമ്മക്ക് ഇവിടെ മൊ- ത്തം പാറകളൊന്നുവില്ല എല്ലാം വയലും റബ്ബറും തോട്ടങ്ങളും-
ആഹ്
അതൊക്കെ മഴയായി കഴിഞ്ഞ്കഴിഞ്ഞാ വയല് മൊത്തം നറയും തോടും-
ഓഹ് കുളിക്കാനൊക്കെ പോവോ?
ആഹ് വല്യ നമ്മളൊന്നും പോവത്തൊന്നുല്ല
കുട്ടികള്
കുട്ടികളൊക്കെ പോവും
ഓഹ്
പിന്നെ ചായൊക്കെ കുടിച്ചോ
ഉം ചായ കുടിച്ചു
ഉം വേറെ എന്താണ്? തന്നെ ഈ കോള് കട്ടാവുവോ തന്നെ ഈ കോള് കട്ടാവുവോ
ഇല്ലല്ലോ ഇണ്ടോ എനിക്കറിയില്ല
എനിക്കും അറിയത്തില്ല
എഹ് പത്ത് മിനിറ്റ് ആയ കട്ടാക്കാം
ഏഹ്
പത്ത് മിനിറ്റ് ആയ കട്ടാക്കാം
പത്ത് മിനിറ്റോ പത്ത് മിനിറ്റ് ആയില്ല ആറ് മിനിറ്റ് ആയതേ ഉള്ളൂ
ആഹ്
എന്താ കുട്ടികളുടെ കാര്യായാണോ ചോദിച്ചത് ഒരു മോള്
ഏഹ് സ്കൂള് പഠിക്കാതൊ ചെറുതാണോ
സ്കൂള് പഠിക്ക്യാ
ഓഹ്
പ്ലസ് ടു ഏതാ സയൻസ് ആയിരുന്നോ?
അല്ല കൊമേസ്
കൊമേഴ്സ് അന്നേരം പിന്നെ പാരാമെഡിക്കലിനോടൊന്നും വല്യ സാധ്യതയില്ലല്ലേ?
ഉം ഉം എൻക്കങ്ങനെ എന്താറ്യാ മെഡിക്കൽ ഫീൽഡേ താല്പര്യം ഇല്ല.
ആണോ വേറെന്തേലും നോക്കാഞ്ഞെന്താ?
ഞാന് വേറെന്തേലും കോയ്സൊക്കെ നോക്കീനി പക്ഷെ ഒന്ന് പിന്നെ പിന്നെഡിഗ്രിന്നെ പോവാ വിചാരിച്ചു എ സി സി ഒക്കെ വിചാരിച്ചീനി
ആഹ്
ഇനിയിപ്പോ ഒരു നല്ലൊരു കോളേജ് കിട്ടണം അയ്ന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോ
ആഹ്
ഇവടെ അടുത്തതന്നെ കിട്ടിയാ നല്ലതായിരുന്നുന്നാണ്.
അതെയോ?
ഉം
ഉം വേറെന്താണ് എന്താ പ്രധാന ഹോബീസൊക്കെ?
ഹോബീസെന്താ സ്ട്രോലിങ് റീൽസ്
ഉം സമയം പോവണ്ടയല്ലേ
ഉം വെക്കേഷനല്ലേ ഹും
അതെയതെ
പിന്നെങ്ങനെ വിജ ഏഹ് വിചാരിച്ചുങ്ങനെ എന്തേലും ചെയ്യാ നെരു കോളേജൊക്കെ തൊറക്കാനായിണ് ന്നാലും
ഉം
ഉം നിങ്ങളെന്താ ചെയ്യ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്
ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തോ കുട്ടിയെ പഠിപ്പിക്കണം. പിന്നെ അത്യാവശ്യം എന്തെലൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ കാണും.
ഉം
പിൻ വേറെ?
നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ സ്കൂള് ലീവ് ഉണ്ടാവുമ്പഴാണോ പോവല്?
ആഅതെ അതെ ഇവിട്ന്ന് കുറച്ച് ദൂരേവെയുള്ളു. എ
എങ്ങനെ?
ഇവിടുന്ന് കുറച്ച് ദൂരെ എന്റെ വീട്ടി പോവുന്ന കാര്യമാണോ?
ഹലോ
ഹലോ
എന്താ പറഞ്ഞെ?
ഞാൻ കേട്ടില്ല എന്തായിരുന്നു ചോദിച്ചേ?
അല്ല വീട്ടിലേക്ക് കൊറെ ദിവസം നിക്കോ നിങ്ങളെ വീട്ടില് എങ്ങനെ ചോയി ചേ
ഇല്ല അങ്ങനെ നിക്കാറൊന്നുല്ല.
അ ഹ ന്തെ?
ആ വല്ലപ്പോഴും പോവും പോയിട്ട് തിരിച്ച് വരും.
അവിടത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെ?
അവിടെ സുഖായിട്ടിരിക്കുന്നു നല്ല ഗ്രാമപ്രദേശാണ് നമ്മുടെ ഇവിടെഎല്ലാം ഗ്രാമപ്രദേശമാണ്. നല്ല വയലും കനാലും തോടും.
ഉം
പുഴയും
ഉം ഇവിടെ പുഴയൊന്നുല്ല തോടും വയലും ആനക്കണ്ട്.
ആ ഇപ്പം എന്ത്‌നമക്ക് ഇവിടെ അടുത്ത് സാമ്പ്രാണിക്കൊടിന്ന് പറഞൊയൊരു ടൂറിസ്റ്റ് ഏന്ദ്രക്കെ ഉണ്ട്
ഓ
ആ മറ്റേ റീൽസ് ഇടതാ ക്കാ മറ്റ് ലെ
നെയ് ചോർആയിട്ടാണോ?
യെസ് കൊല്ലം ജില്ലേന്ന് പറഞ്ഞാല്. ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെയുണ്ട്.
ഓ നിങ്ങള് മലപ്പുറത്ത്ക്കൊക്കെ വന്ന് ക്ണോ.
ആ മലപ്പുറം ആ നമ്മടെ ഒരു ആ വന്നിട്ടുണ്ട് ഒരിക്കല്.
അപ്പോം
ഒരു ആ നല്ല നാടായി ഇഷ്ടപ്പെട്ട്.
പിന്നെന്താ ഫുഡൊക്കെ ആയോ നൈറ്റ് ഡിന്നറ്. ഉം
പിന്നെ ഞങ്ങൾക്ക് ശാസ്താം കൊട്ട കായലൊക്കെ യുണ്ട്.
ആ
കായലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അടിപൊളി സ്ഥലമണ്.
അതോണ്ട് നമ്മളെ ന്താ പറയാ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊറഞ് കിട്ടൊ ല്ലോ.
ഏ
ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസയ്യാലോ.
ആഹ് ചെയ്യാം ചെയ്യാം സമയം കി ട്ടെങ്കിൽ നിങ്ങളോരിക്കേൽ നമ്മുടെ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണം.
എങ്ങനെ
ഫസ്റ്റ് പഠിത്തോക്കെ കഴിഞ്ഞിട്ട്.
ആഹ്
ഒന്ന് റിലാക്സ് മൈൻഡോക്കെ റിലാക്സ് ആവാൻ നമ്മുടെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ സന്ദോശിക്കണോന്ന്.
ഓഹ്
ആഹ് ഒരു വൺ ഡേ ട്രിപ്പ് വാരനാണ്ലൊ. ആഹ് വൺ ഡേ ട്രിപ്പ് ഒക്കെ വരാനുള്ള നല്ലൊരു സ്ഥലമാണ്.
ഉം വരണ്ട്‌ ഏതായാലും.
പതിനൊന്ന് മിനിറ്റായി ഇനി കട്ട് ചെയ്യായിരികിയും ല്ലേ?
ആഹ് അങ്ങനായിരിക്കും.
എന്തായാലും നോക്കാം ശരി ഓക്കെ ബൈ.
ബൈ